ആഹ. കേക്ണില്ലേ ആ കേക്ണില്ലേ..
എിട്ടോ
ആ ആ..
ന്ന. കേക്കുന്നില്ലേ..
ആഹ കേക്ണ്ണ്ട്. ഇൻക്ക് കേക്കണ്ട് ആഹ. ഇൻക്ക് കേക്ണ്ട്. അങ്ങണ്ട് കേക്ണില്ലേ. ഹലോ.. ആ ഹേ..
എന്ത പണി..
എന്താ വിടെങ്ങനെ ഇരിക്കാ പ്പ വെറുതെ ഇരിക്കണ് എല്ലം കഴിഞ്ഞു..
പണയൊക്കെ കഴിഞ്ഞു. ഫ്രീ ആയിട്ടിരികാ..
ആഹ ഫ്രീ ആയിട്ട് ഇരിക്കണ് ഇനി കൊറചേരൊക്കെ ഇങ്ങനെ തിമ്മേ ഫോണുമ്മെ കൾച്ചു.. കുളിയൊക്ക് കഴിഞ്ഞു പത്ത് മണി അ യപ്പത്തേന് കഴിഞ്ഞു ഞാൻ ഇന്ക്.. ആ ഇന്ക്. നർത്തെ കുളിച്ചണംപത്തണിഅവുബോത്തിന്. ഞാൻ കുട്ടി പോയ മോ.. പോയാ ഓനെ ആണ്ട് പർണയച്ച കുഴിച്ചു.. തിരുമ്പലും കഴിഞ്ണ്ട് മദ്രാസട്ട് വരുബത്തിന് ഒരു വിധൊക്കെപണി.. ആഹ് ഒരു പണിയൊക്കെ ഒരുവിധം പണിയൊക്കെ കഴിച്ചു.. പിന്നെ ചോറും കറിയൊക്കെ എയരാ ആവുമ്പതിനാവും.. മോന് വല്ല്യ മോന് പോവാന് കൊണ്ടവാന് അപ്പൊ പിന്നെ എല്ലാ തെര്.. കുകൂടാണ്ട് കയും അപ്പൊ പിന്നെ.. നിക്ക ഒയിവില്ലല്ലോ പിന്നെ തോടക്ക അടിച്ചലും തോടക്ക.. കലും അയിന്റെ അടിലൊക്കെ കഴിച്ചു ചോറൊക്കെ തീമട്ട്കാണ്ട്. കുക്കറിലല്ലേ.. ഫ്രീ യായി. എനിക്ക് ഫ്രീ ആണ് ആഹ് പിന്നെ വൈകുന്നേരം.. വല്ലേ ചായക്കു കടി എന്തെങ്കിലും നോകിയ മതി.. അതിന്നെ ഓം ഓം വരുന്നെങ്കിൽ അഞ്ചുമണിയാവും.. അപ്പൊരു നാലണിയൊക്കെ ആവുമ്പോതിന് ഒരുങ്ങിയാ മതി ചായി കടിക്കെ ണ്ടാക്കാന് അത്വാര.. എന്നെഷ്ഷ് ഓനണ്ടില്ലാന്ന്..
രണ്ടിലോ..
ചെറുത്. ആ ചെറുത്.. വലുത് വല്ല്യ മോള് ആ വോനി അവസാൻത്തെ ട്രിപ്പാണ് വണ്ടി.. മൂന്നാം ട്രിപ്പാണ് അപ്പൊ പിന്നെ നാലര്ക്ക് വ് ട്ടാല് ആ നാലര്‌ക്ക്‌വിട്ടാല് അഞ്ച് അഞ്ചേപത്ത് അഞ്ചെ അഞ്ചൊക്കെ ഏകദേശണ്ടാവും.
കയ്യൂല അത്രൊക്കെ ആവാന് അപ്പോത്തിന് കുട്ട്യോള് ടയേഡാ ആവുല്ലേ?
ആ അപ്പൊത്തിന് പറ്റെ കൊയ്ങ്ങീട്ട്ണ്ടാവും.
കൊയ്ങ്ങീട്ട്ണ്ടാവും കാരണം ഒരു ന്നാല്മണിയൊക്കെ ആയി വീട്ട്‌ലെ ത്യാലേ
ആ അത് നാലരക്ക വീടന്നെ ഒള്ളൂ അപ്പൊ പിന്നെ അത് കയ്ഞ്ഞ് കൊഴങ്ങി പിന്നെ കൊർചേരം പിന്നിം പഠിപ്പെന്നെല്ലപ്ത് മയിരിബിക് വാങ്കോ പിന്നെ കഴിഞ്ഞാ പിന്നെ പഠിപ്പന്നല്ലേ പിന്നിം എയ്താ വായ്ചാ മ് ചേർത്താ പിന്നെ അങ്ങനല്ലേ ഒയിവില്ലല്ലോ. ഒരോയിവുല്ല മദ്രസായിട്ടും സ്കൂളാ യിട്ടും ഇപ്പ അയ്ന് വാട്സപ്പിലും കൊർ ച്ച് അധികാണ് വിടല് വാട്സപ് ഇഷ്ടം പോലേണ് കു കുട്ട്യാക് എയ്താനും വായിച്ചാനും മദ്രസ്ത്തത് നോകാനേരല്ലന്ന മായിരി. പിന്നെ എന്തൊക്കെന്നട്ട് നിങ്ങൾത് കയ്ഞ്ഞോ?
അത് ശെരിയാണ് പോവെന്നെ. അത് ശെരിയാണ് അറ്യാ.
ആഹ്.
പിന്നെന്താ വേറെതൊക്കെ?
പിന്നെന്താ ഫുഡൊക്കെ ആയില്ലേ
ഉം ഫുഡൊക്കായി.
ആ കയ്ച്ചിട്ട്ല്ല്യ ഇണ്ടാഊലലേ.
കയ്ച്ചിട്ടില്ല കയ്ക്കണം ഇപ്പ പിന്നെ ഫ്രീ ആയിട്ട് ഇര്ക്കാണ് മഴയല്ലേ?
ആ ന്നല്ലോം പൊത്ച്ച് കട്ക്കാൻ പറ്റ്യ ദിവസാ നല്ലോം പൊതപ്പ്ട്ത്ത് പൊത്ച്ച് കടക്കാൻ പ റ്റ്യ ദിവസാണ് പറ്യാ രണ്ട്‌ മൂന്നീസായ്ട്ട് ന്നൽ നല്ലെ മയല്ലേ ഇതുവരെ തൺതിട്ടില്ലേനീ ഈ രണ്ട് മൂന്നീസം മുന്നേ ഇപ്പ തൺക്കലൊട്ങ്ങീക്ക്ണ് കൊർച്ചേര്തെ.
ശെ അതാണ് ഇനിയൊരു വെയ്ല ർച്ചാല് ഇതാവാനും പണില്ല ചൂടാവാനും പണിയില്ല.
ചൂടാവാനും പണിയില്ല്യ അപ്പ അയ്ന്റെരട്ടി ചൂട്ണ്ടാവും ന്ന ആ എന്താ എത്ര മക്കളാങ്ങക്ക്?
ഇല്ലേ മക്കളായില്ല.
ഇല്ല അല്ലേ ആ കല്യണപ്പ കയ്ഞ്ഞിട്ടൊള്ളൂ?
കല്യാണം ഇപ്പളൊന്നൊല്ല കല്യാണം കയ്ഞ്ഞിട്ട് കൊറേ വർഷായീണ് കുട്ടികൾ പടച്ചോന്റെ വിധി എത്തീട്ടില്ല.
ആ ആയ്ട്ട്ണ്ടാവൂല അയ്ന്റെ സമയായിട്ടുണ്ടാവൂല. ഈ തര്റ്റെ ഞങ്ങളൊക്കെ ദുഹായിൽ ഉൾപ്പെടുത്താ ഏതാലും ഇൻഷാ അള്ളാ ഇല്ലാത്തോൽക്കല്ലെ അയ്ന് ഒന്നേ ലൊന്ന് കിട്ട്യങ്കില് ഇൻക്കും ഇന്റെ മൂത്തച്ഛനും കുട്ട്യാള് ഇല്ലട്ടോ അതിപ്പോ പത്ത് ഇല്ല്യാ എത്ര വർഷായിപ്പോ ഇരുവത്തേയ് വർഷൊക്കെ ആയിട്ട്ണ്ടാവും കല്യാണം കയ്ഞ്ഞിട്ട്. ആ ഇതെരെ ഇണ്ടായില്ല അത് മൂത്തച്ഛനാ കൊയപ്പം തോന്ന്ണ്ട്. നിങ്ങള് ഡോക്ടന്റെ കാൺച്ചിലേ മര്ന്നൊന്നും കുട്ച്ചിലേ?
ഇല്ല ഞങ്ങൾത് അഞ്ച് വർഷായിപ്പോ കല്യാണം കയ്ഞ്ഞിട്ട്.
ആ ശെരി അപ്പൊ ഇണ്ടാകാനൊക്കെ വല്യ ഇത് ആയി്ട് വല്ലാതായിട്ടൂല്ല.
വല്ലാതായിട്ടില്ല ഇണ്ടായിട്ട്ന്നല്ലാതെ അമ്മക്കെന്താച്ചാല് ഇണ്ടായി പൊവ്വാണ്.
ആ പോൺ ഇണ്ടായി പോവാല്ലെ എങ്ങനെ ട്യൂബില അങ്ങനെ എന്തേ ല്യൊ?
അല്ല അല്ല അത്
ആ ഇണ്ടാവ്ണ്ട് അപ്പൊ ഇഞ്ഞ് പട്ച്ചോൻ എന്തേലായിട്ട് വിധി അയ്ന് കൊർച്ച് ന്നേർച്ചൊക്കെ നേർന്നോളി എന്തേലൊക്കെ. ഇണ്ടാവാല്ലേ ആ നമ്മൾ പട്ച്ചോന്നോട് പറ്യാ. അല്ല അങ്ങനെ ഇണ്ടാവ് ണ്‌ടല്ലോ ഇല്ലെങ്കി തീരിം ഇണ്ടാവ്ണില്ലെങ്കി അമ്മക്ക് പേട്യാണേ. പെഞ്ഞെന്തേ എല്ലേ അങ്ങനെ പലോട്‌ത്ത്‌ക്കും അമ്മള് ഇണ്ടായി ക് ഇങ്ങനെയൊക്കെ എന്തെക്കിലൊക്കെ ചെയ്യാനൊക്കെ അങ്ങനൊക്കെ ഉം. ചെയ്താമതി.
ആ അതന്നെ അത് കല്യാണം ചോദിച്ചിട്ട് ഫസ്റ്റ് കല്യാണയ്റ്റ് ഉടനെണ്ടായിരുന്നു
ആഹ് ആഹ്
ഒരു ഫസ്റ്റ് മാസ്ണ്ടയിനിം പക്ഷേ അത് രണ്ടു മാസം ആയപ്പോ തന്നെ അബോർഷന ആയി പോയി
പോയി ഉം അല്ലെ ആഹ അങ്ങനെ ചെലോൽക്ക് പറയും ടൂബിലൊക്കെണ്ടല്ല അയ് വല്യ പ്രശ്
ട്യൂബിലല്ല ട്യൂബിലായിട്ടല്ല എൻക്ക് വളർച്ചെത്താനുള്ള പ്രശ്നാണ്.
ആഹ് അല്ലെ ചെലോൽക്ക് അങ്ങനെ പറയോലോ ട്യൂബിലാകുമ്പോ വല്യപ്രശ്ന ആണല്ലോ ഇത്പ്പ ഇണ്ടവ്ണ്ട്. രണ്ടാവല തന്നെയാണ്ല്ലേ
അതെ അതന്നെ എന്താ ചെ
റ്റില്ലരിക്കും സമയ ആയിറ്റില്ല കൊറെ കഴിഞ്ഞിട്ട് പിന്നെയ ഉണ്ടാണ്ല്ലേ അും അത് പേടിച്ചാനൊന്നുല്ല ഉണ്ടാവണ്ടല്ലോ അപ്പൊ ഞാൻ കൊറച്ച കഴിഞ്ഞ് നമ്മള ഇങ്ങനെ പറയാ ആഹ് ആഹ് തെരക്കാ? തെര്ക്കുണ്ടോ?
ആ ആ ഇല്ലല്ല തെരക്കൊന്നുംല്ല ഹസ്ബെന്റ് ഇണ്ടേ തെക്കൊന്നുമില്ല അത് ചേരെ മൂത്തച്ചിക്ക് കുക്കറാണ പറഞ്ഞപ്പളെ കുക്കറുണ്ട് തേങ്ങാച്ചെറുണ്ടാക്ക മൂത്തശ്ശി മൂത്തശ്ശിന്റെ വീടും ന്റെ വീടും തൊട്ടടുത്താ.
ആഹ് ശെരി.
കുക്കറ് വേണം ആ ന്നാ അടുത്തടുത്ത് ആ പിന്നെ എന്താന്ന്ട്ടാസ് ചോറൊക്കെ നിന്ന് പോയോ?
ആ ഹസ്ബന്റ് ഒക്കെ ഇവിടെണ്ട് പോയിറ്റൊന്നുല്ല.
വേറെ ആര്യേണ്ടോ വീട്ടില് മ്മീ പ്പി ക്കെണ്ടോ.
ഇല്ല ഇല്ല നാന്
ആഹ് ശെരി സ്വന്തയിറ്റ് വീടാ
അല്ലേ മ്മൾത് തറവാട് വീടാ.
ആഹ് പ്പൊ മ്മീ പ്പി മരിച്ചതാ
മ്ൾത് വരിച്ചതാ. ഒക്കെ ആണം ഏ
ങ്ങള് വെര്നെന്റെ എട്കെന്നെ മരിച്ചരിക്കണാ തോ?
ഓ അല്ല ഞാൻ വരുന്ന ന്റെ മരിച് മരിച്ചിട്ട് ഇപ്പം എട്ട് വർഷയി മരിച്ചിട്ട് ഉം
ഇങ്ങളെ മൂത്തച്യേളൊക്ക അട്തെന്നെ ണ്ടാവുകോണ്ട് ന്നെ ഒര് സുഖണ്.
ആഹ് അതൊണ്ട് നമക്ക് അങ്ങനെ പേടിന്നുംണ്ടാവൂല.
ആ പേടിന്നും ണ്ടാവൂലാ ആരേല് ആയിറ്റ് വർത്താനം പറയും അങ്ങനെ കിട്ടണംന്നല്ലാതെ. നേരം പോണ്ടേ ആഹ് അല്ല നേരം പോണ്ടേ. മറ്റേ അർണാല് അമ്മള് കുട്ട്യേളെക്കെ ണ്ടെങ്കി അമ്മക്ക് പണി തീരൂല്ലേ.
തീരുല മറ്റേത് നേരെ പോവ് നേരെ ആപ കൊറെ കടന്നിട്ടും കുറെ ഫോങ്ങ കണ്ടിട്ടും അങ്ങനെയൊക്ക നേ
ആഹ് അങ്ങന കയ്ച്ചു. മറ്റേത് അമ്മക്ക് സമയമല്ലായി ഉള്ളൂ തിരിഞ്ഞു ഇങ്ങോട്ട് വെരുമ്പോത്തനെ കുട്ടിയാള് പിന്നേം സ്കൂൾട്ടും മദ്രസ്ട്ടും നമ്മള്ൾതിരിയില്ല അപ്പൊത്ത്ന് വിടെത്തുംന്നറിം ഓരോര്ത്തര് കാര്ണം ഞാൻ നാർത്തെ നലോ ചൂടിലാണ്ട് എടുക്കലോണ്ടേ കൊറച് ഒഴവാ അതാണ്..
അതാണ് ഇങ്ങക്ക് നേര്ത്തെ പണി ഇരുന്നോടാണ് ഒയ് വ് ഇല്ലെങ്കി ഒയിവൊന്നും ണ്ടാവൂല.
പിന്നെ പണി എട്ത്ത് തൊടങ്ങ്യ പിന്നെ ഒരു മിനിറ്റ് എവിടെ നിക്കൂല അതാ കയ്ഞ്ഞി പിന്നെ അങ്ങട്ട് പിന്നെ റസ്റ്റ് എടുക്കാലോന്നര് തും ഞാൻ. അവനെ പിന്നെന്തന്നോ ച്ചി ആമൻ സമാധാന ആര് വന്നാലും കൊയപ്പല്ല മറ്റെങ്ങനെ ചീഞ്ഞുകൊണ്ടട്ക്കുമ്പോ കൊണ്ട് നടക്കുമ്പോ നമ്മക്ക് ഒര് ഗതെട ആരെലൊക്കെ വന്നാലും. അങ്ങനെര് അപ്പൊ നഞ്ഞ് ന്ക്കുമ്പോ വന്നാല് അമ്മക്ക് ഒരു ഗതിഏടാ അപ്പ വേണം പണി എടുക്കും അത് കഴിഞ്ഞാ പിന്നെ അമ്മക്ക് വെക്കെ കട്ക്കെ ഫോൺമ്മേ കൾച്ചേ എന്താച്ചാ ചെയ്യാലോ നീ വല്യ കൈ കുട്ട്യാള്ട്ടു സ് സ്ക്കൂള് ട്ട് വരുമ്പോതിന് കടിക്കൊരുങ്ങണെങ്കി അതും നാർത്തൊക്കെ ഒരുക്കി വെക്കാ അങ്ങനെക്കെ ചെയ്യും പിന്നെന്താ വേറെ?
ത്രീലാ
എങ്ങനെ
വെല്ല്യ, മോനെത്രെലാണ് ഒയ്കാ?
വെല്ല്യ മോന്, മോള്, ഡിഗ്രി, പി, ജി, ക്കാണ്. ഓളെ കല്യാണം കഴിഞ്ഞു.
ഓഹ്, പി, ജി, ലാ?
ആഹ്, പി, ജി, ആണ്. ഇപ്പൊ, ഇപ്രാവ്ശ്യം. പിന്നെ, മോന്റെകല്യാണം. ഏഴു, മാസ ആയിറ്റൊള്ളൂ.
ഏയ്, മസായിറ്റൊള്ളു ലെ? ആഹ്.
പിന്നെ, മോള് കാസിലാണ്. ആഹ്, അല്ല. പിന്നെ, പിന്നെ, പ്ലസ് ടു, കഴിഞ്ഞു. ഇ പ്രാവശ്യം ഒന്ന് മോന്. ഇഞ്ഞ് ഡിഗ്രി ക്ക്, താല്പര്യം ല്ല. ഓന്, ഡിഗ്രി ആവുമ്പോ, നല് വർഷക്കുന്തി തള്ളി പോണ്ടേ. ആങ്കുട്ട്യാ
ഉന്തി, തള്ളി, പോവുമാണം ന്നാറ്റ്- കാര്യുല്ല.
ആയീല്ല്യ, നാല് വർഷണ് കയ്യന്നല്ല പ്പൊ, വേം, വേറെന്തേലും, കോയിച്ച്. സി യ്യെ, സിയെ, എമ്മൊക്കെ, പറഞ്ഞുകൊണ്ട് നിന്നീനു. അതെ, ന്തേങ്കിലും ടുത്തു ങ്ങാണ്ട് നോ ഇപ്പൊ, പിന്ന ഇപ്പൊ പണിക്ക് പോവാട്ടോ? പണിന്നർഞ വെറുതെങ്ങനെ നി ക്കല്ലേ. അപ്പൊ, ഓൻ്റാ വശ്യത്തിനെന്തി നേലക്കെ. അങ്ങനെ, ആഹ്
ക്ഷെ സി, എം, എ, ട്ക്കാണെങ്കിലും വാണട്ടോ. ഡിഗ്രി
ഡിഗ്രീ വാണല്ലേ? അയിന്റെ കൂടെ ണ്ടാവുന്നൊക്കെ. ആഹ്, ഡിസ്റ്റൻസായിട്ട് എഴുതാ ന്നോൻ പറയ്ണത്. അയിനങ്ങനെ പോണ്ടാന്ന്.
അയിന്റെടെ ഒന്നര വർഷംകൊണ്ട് നമുക്ക്. സി, എം, എ, പാസാവു ചെയ്യാം, പിന്ന, ഡിഗ്രീ കഴിയ്പോത്തിന് രണ്ട്, വർഷംവിടെ എക്സ്പീരിയൻസും ആക്കികഴിഞ്ഞാ പിന്നേ, അത്യാവഷ്യം നല്ല സാലറീ ലെവിടേങ്കിലൊക്കെ കി
ആഹ്, എവിടേലൊക്കെ ദൂരം വൈക്കാണെങ്കി കൊറച്ച് കിട്ടും. ആഹ്, അ പ്പങ്ങനെക്കെ കെരുത്ണത്. പിന്നെല്ലതാണ് ചെറുത്. രണ്ട് പഠിക്ക്ണത്. അത്, പത്ത് വർഷത്തെ മാറ്റണ്ട്. ഉം, മറ്റോനും ഓനോയിറ്റ്.
അതെ, യതെ?
ഏതാലും, മോൾദ അ, ആ കഴിഞ്ഞു. ഓന്, മരോം. കൊണ്ടോട് അവടെ, കോളേജ് പഠിപ്പിക്കണ്. രണ്ടു ണ്ട്, ആഹ്, ഫൈസിയാണ് പിന്നെ, സ്കൂളിന്റെ പഠി പ്പുണ്ട്. ഫൈസിയാണ്, സ്കൂളിന്റെ പഠിപ്പുണ്ട്.
ആഹ്, ആഹ്.
പിന്നെ, മോളും തന്നെ, അങ്ങനെ പഠിച്ചിക്ക്ണ്. ഹാഫിളാണ് അഫ്ളലുലമ. ഒക്കേണ്. ആഹ്, അപ്പൊ അങ്ങനൊക്കെ കിട്ടണംന്നൊരാഗ്രഹണ്ടായിനി. പി, ജി, അതാണ് അതാണ്, ചെയ്ണ്. അങ്ങനെ ആഹ്, പിന്നെ. അറബി, പീജിൻ ക്ക്, ഞ്ഞറീലട്ടോ. അങ്ങനെ ചേർന്ന്ട്ട് പ്രാവശ്യ ആയിട്ടെല്ലെള്ളൂ.... മറ്റേത് അഫ്ളലുലമ അങ്ങനേണ്? ചെയ്തീന്
അതെ, ല്ലെ?
ആഹ്, ഡിഗ്രി, ഒക്കെ പിന്നെ എന്തൊക്കെ? ങ്ങളെ വീടും വീട്ടിലാരൊക്കെണ്ട്.
വീട്ടിലാള്ണ്ട്. എനിക്ക് ഏട്ടന്മാരുണ്ട്. അനിയത്തിണ്ട്. ഉമ്മണ്ട്, വാപ്പണ്ട്. അങ്ങൻത്തെ വല്യ ഫാമിലിയാണ്.
ആഹ്, ശരി അതോണ്ട് ഉഷാറാണല്ലോ? ഫാമിലി വല്താവണം. ന്നാലേ രസം കിട്ടൊള്ളൂ... ഉം, ഞങ്ങള്. തന്നെവിടെ തോനല്ല. മൂന്നാ മക്കളാ. ഇന്നവടെ കല്യാണം കഴിഞ്ഞോട്ത്ത്. നാത്തൂമാരില്ല. മൂത്തച്ഛന് മക്കളില്ലാ -പിന്നെ, അങ്ങനെ ഇവടെ ആരും പെൺകുട്ടിയേള് ഇവിളെന്നൊള്ളു...
ഏ..
പിന്നെ, ഇന്റെ വീട്ടില്ണ്ട്ട്ടോ. ഞങ്ങള് നാല് പെൺകുട്ടിയേള, ഞാനാ നാലാമത്ത് പിന്നെ രണ്ടാങ്ങളാരു ആണ്. പ്പ. അവ്ടെ ഞങ്ങള് ചെല്ലുമ്പോ ഷ്ടം പോലാളുണ്ടാവും മക്കളും പേര കുട്ടിയേളൊക്കാവുമ്പോ. നല്ലോം. നല്ല ഹൊസാറായിട്ടുണ്ടാവും, പിന്നെ ഇവിടാരുല്ല. പ്പെങ്ങമാരൊന്നും വെരാല്ലാത്തോണ്ട് ഒരു അന്തം കിട്ടൂല അറിയേ, കുട്ടിയാ ക്കും തന്നെ, അമ്മായളൊന്നും ആരും വര വരാലല്ലോ, വന്ന് പാർക്കാനൊന്നും ഇന്റെ പെരീന്ന് ആരേലും വന്നല്ലോള്ളൂ നാത്തൂമാര്.
അതെയതെ
പിന്നെ ഏട്ടത്തിയേളെ മക്കളൊക്കങ്ങനെ വരും ഏടക്കൊഴുവിനൊക്കെ പിന്നെന്താ ന്നട്ട് ആഹ് ശരി ആഹ് ശരി എട് ക്ക്‌ വിൾചോണ്ടി